കേക്കണില്ല
ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
ഉം എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് ഒക്ക നല്ല വിശേഷം അങ്ങനെ പോവണ്ട് എന്താ നിങ്ങളെ വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം ഇങ്ങനെ പോന്ന് കുട്ടികളൊക്കെ
ആണ് ആഹ് എനിക്ക് ഒരു കുട്ടിയാണ് ഉള്ളത് ഇപ്പൊ കുട്ടീനെ ഒറക്ക്യോണ്ടിക്കയാണ് രാവിലന്നെ കഞ്ഞ്യക്ക് ഒറങ്ങിയിട്ടില്ല കഞ്ഞിയൊക്കെ കൊട്ത്തു പിന്നെ ഇപ്പോ കുളിപ്പിച്ചൊക്കെ കെടത്തിന് ശേഷം പാലും കൊട്ത്ത് ഒറക്കാണ് ഇപ്പം ചെറിയ കുട്ടിയാണ്
ആഹ് ആഹ് പകല് ഒറങ്ങായാരിക്കും അല്ലേ
അധിക സമയം ഒറങ്ങൂല്ലാ ഈ കുളിപ്പിച്ച് കയിഞ്ഞാലൊ ഒരു അരമണിക്കൂറൊക്കെ ഒറങ്ങും പൊതുവെ ഒറക്ക് കൊറവാണ് അവൾ
ഉം ഉം ഉം കൊണ്ട് വരണ്ട് എൻ്റെ മോള് എന്റെ ചെറ്തും ഒറങ്ങ്യാ ന്നെയാണ്
യെ ഒറങ്ങാണോ
ഉം ഉം
രാവിലെ എണീറ്റി ഇര്ന്നോ
ഓ രാവില എണീറ്റ് ചായ കുടിച്ച് ഇപ്പാന്നേരം ഒറങ്ങിയേള്ളൂ സുബൈഹിയ്ക്കിന്റെ കൂടെ അങ്ങാട്ട് എണിക്കും
ഏഹ് നേരത്തെ എണിക്കാ മതില്ലേ ആഹ് ഓക്കെ ഓക്കെ
ഉം ചായക്കുടിക്കെ കയിഞ്ഞോ
ആഹ് ചായ കുടി കയിഞ്ഞു ഇപ്പൊ കഞ്ഞി കുടിക്കാനുള്ള സമയായി കഞ്ഞി ഓക്ക് കൊട് ത്തും മോക്ക് കൊടുത്തു ഇനി അവളെ ഒറക്കീട്ട് വേണം എനിക്ക് കുടിക്ക്യാന്
ഉം നിങ്ങളൊക്കെ കുടിക്ക്യേ ഈ നേരത്തെ കഞ്ഞി
ആഹ് ഞങ്ങളെ വീട്ടിലെ എല്ലാരും കുടിക്കും കഞ്ഞി
ഏഹ് ഏഹ് ഇങ്ങെട്ട് അയ്ക്കെന്താ ഇണ്ടാക്കാ കഞ്ഞീക്ക്?
കഞ്ഞിക്ക് ചെല ദിവസങ്ങളിലൊക്കെ കൂട്ടാന് ഒക്കെണ്ടാക്കും ഇപ്പൊ ചക്കൊക്കെ കിട്ടാണ്ടല്ലോ ചക്ക കൂട്ടാൻ ഇണ്ടാക്കേണ്ട് ചെല ദിവസം ഞമ്മളെ അച്ചാറും എന്തേലും കുട്ടിയാണ് കഞ്ഞി കൂടിക്കല്
ഉം ഉം അല്ലാ ചക്കാ കൂട്ടാന് എങ്ങനെ തേങ്ങാ അരച്ചിട്ടാണേ വെക്ക? അല്ലാതെ
ഉം ആഹ് തേങ്ങാ അരച്ചും വെക്കും തേങ്ങ അരക്കാതെയും വെക്കേണ്ട്ട്ടോ വറവ് ഇട്ടും വെക്കേണ്ട് പിന്നെ ഇപ്പം മാങ്ങ സീസണായോണ്ട് മാങ്ങനോട് ച ചമ്മന്തിണ്ടാക്കും ഉം
ആഹ് ആഹ് തേങ്ങട്ടാണ്ട്
ഉം അതാലേ രസം മാങ്ങ ഒറ്റാക്കാവുമ്പം പുളിയക്കെ ഇണ്ടാവും പറഞ്ഞിട്ട് കാര്യല്ല
ആഹ് ആഹ് അതെ അതെ ഉം ആഹ് പിന്നെ പ്പേ വീട്ടിലന്നെ ഒര് പഞ്ചാര മാങ്ങന്റെ മരെണ്ട് അയ്മെന്ന് നിറയെ ഇന്നലെ ഇപ്പൊ കാറ്റും, മഴ ഒക്കെള്ളോണ്ട് അതിന്ന് നിറയെ മാങ്ങ കിട്ടീനി അപ്പൊ ഞങ്ങളത് ശർക്കര ഇട്ട് പുഴുങ്ങാനും വേണ്ടി ഇപ്പൊ വെച്ച്ണ്
ഏഹേ വെച്ച്ണോ ആഹ് പുയിങ്ങാന്ലേ?
ആഹ് ആഹ് ശർക്കരക്കെയിട്ട് ഇങ്ങള് അങ്ങനെ ഇണ്ടാക്കാറുണ്ടോ?
ആഹ് അത് എങ്ങനെ ഇണ്ടാക്കല് ഇങ്ങള് ഇൻക്കറിയില്ല ഇൻ പറഞ്ഞേട്ട്ണ്ട്
ആഹ് ആഹ് അത് എങ്ങനേച്ചാല് ഞമ്മള് മാങ്ങ നന്നായി കയുകി എട്ക്ക ഇന്നെട്ട് അതിന്റെ ബാക് ചെത്തി കളഞ്ഞിട്ട് മാങ്ങമ്മെല് വരയിട്ട് കൊട്ക്ക ആഹ് അ യിന്റെ നീരൊക്കെ എറങ്ങി വെ രാനാണ് അങ്ങനെ വരാ ഇട്ട് കൊട്ത്തേന് ശേഷം നമ്മളൊര് കുട്ക്കേലോ പാത്രത്തിലോ എന്തിലേക്കെങ്കിലും അത് ഇട്ടാണ്ട് ശർക്കര ഉരുക്കൊന്നും ചെയ്യാതെ അച്ചേക്ക് ഇട്ടാ മതി അത് ഇങ്ങനെ ചൂട് തട്ടുമ്പോ ഉരുകിക്കോളും ആഹ് ആഹ് ആഹ് ആഹ് അല്ലെങ്കി ഉര്ക്കി അതില് ക്ക് ഒയിച്ചാലും മതി വെള്ളം ഉപയോഗിക്കേണ്ട ആവിശ്യല്ലട്ടോ വെള്ള ആഹ് ആഹ് വെള്ളം ഉപയോഗിച്ചാല് എന്താച്ചാല് ഈ മാങ്ങേന്നന്നെ വെള്ളം ഇങ്ങെറങ്ങി വെരും അപ്പം വെള്ളം കൂടുതലായി അത് ഇങ്ങനെ വ റ്റി വരാൻ കൊറേ സമയെട്ക്കും അപ്പോ അങ്ങനെ ഇട്ടാണ്ട് ആഹ് വേവിക്കുമ്പം മാങ്ങേന്ന് വെള്ളം ഇങ്ങനെ നല്ലോം എറങ്ങി വെരും ഈ ശർക്കരായിട്ട് മിക്സെയ്ത് ഏഹ് പാരണ്ട പാർന്നാല് അത് വെള്ളം ഏറി പോകും ശർക്കര മാത്രം ഇട്ടാതി അല്ലെങ്കി ഒരു നുള്ള് വെള്ളൊഴിച്ച് ശർക്കര ഉ രുക്കിയാണ്ട് വെള്ളം കൂടരുത് കൂടിയാല് ഒരു നുള്ളൊക്കെ ഒഴിക്കാൻ പറ്റൊള്ളൂ ശർക്കര ഉരുകാൻ മാത്രള്ളെ ഏറിയാല് പിന്നെ കൊറേ നേരം വറ്റാനും കൊറേ നേരം സമ സമയെടുക്കും ഉം ആഹ് ആഹ് അപ്പ അങ്ങനെ വേവിച്ചാല് നല്ല രസാണ് ഇവിടൊക്കെ എല്ലാർക്കും ഇഷ്ട്ട
ഏഹേ അത് ഏത് എല്ലാം മാങ്ങയും പറ്റില്ല?
ആഹ് എല്ലാ മാങ്ങിം പറ്റും ഉം കോമാങ്ങാ ആണേ അത് പറ്റും ഇപ്പൊ അധികം പഞ്ചാര മാങ്ങ ഇവടെ കൊറേ കിട്ടാള്ള മാങ്ങാ അത് ആയോണ്ട് അതിനോണ്ടന്നെ ഇണ്ടാക്കല്
ഏത് ആ നാടൻ മാങ്ങ ആയിരിക്കുലേ നല്ല മധ്രള്ളെ? ഉം ഉം ആഹ് അത് നല്ല രസാ അത്പ്പ ഇങ്ങനെ ഇപ്പ വല്ലാതെ ഇതുപോലെ കിട്ടൂലലേ? ഞങ്ങളെ ഇവടൊന്നും ഇല്യട്ടോ ഞങ്ങൾതക്കെ കഴിഞ്ഞിണ്ട്
ആഹ് ആഹ് ഇവിടെ ഒരുപാടുണ്ട് ഇപ്പന്നലെ കാറ്റടിച്ചപ്പോ ഒരുപാട് വീണ് എല്ലാർക്കു കൊടുത്തും ചെയ്ത് ബാ ക്കിയുള്ള കുറച്ചങ്ങനെ ഇണ്ടാക്കി വച്ചാ നമുക്ക് ഫ്രിഡ്ജില് സൂക്ഷി
ആഹ് ആഹ് ആഹ് അതന്നെ ഇങ്ങനെ ആക്കി വച്ചാ പിന്നെ കേട് ഇല്ലല്ലേ
ആഹ് ആഹ് ഉം കൊറെ സൂക്ഷിച്ചെക്കാൻ പറ്റൂല്ലെങ്കിൽ കൊറ ച്ച് ദിവസയിലൊക്കെ സൂക്ഷിച്ചേക്കാം സദാ മാങ്ങായി പെട്ടെന്ന് കേട് വന്ന് പോവല്ലോ
ഉം ഉം
പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിയോ
ഇല്ല ചോറ് ആവുന്നേ ഉള്ളൂ അ അടുപ്പത്ത് അടുപ്പത്ത് ആവുന്നേ ഉള്ള് ചോറ് കറിക്ക് ഇപ്പ മുതിര ഞാൻ വറുത്തെച്ചല്ല മുതിര കറിണ്ടാക്കാ വെച്ചിട്ട്
ആഹ് ആഹ്
ങ്ങേ ഇനിപ്പോ ചി കോഴിണ്ട് ലേശം അവിടെ അപ്പൊന്നപ്പോ അതെന്തെങ്കും ഒന്ന് കാട്ടണം മീനന്നും വാങ്ങി
ആഹ് ഇവിടിപ്പം ചോറായി ആഹ് ആഹ് ആഹ് ഇവിടെ ചോറായി കറിയായി മീൻകറി ഇണ്ടാക്കിന് കറിയായി ഉപ്പേരിക്ക്ള്ളത് അരിഞ്ഞ് വെ ച്ഛന അവിടെ
ഉം ഉം എന്താ ഉപ്പേരി
ഉം ഉം കൈപ്പങ്ങ്പ്പേരി
കൈപ്പങ്ങ്പ്പേരി ആഹ്
ഉം ഉം
പിന്നെ ആതില് ഉള്ളി ഇടുവോ നിങ്ങളവിടെ
ആഹ് ഉ അല്ല ഉള്ളിയിടും പിന്നെ തക്കാളി ഇടും മ് മ് പുളിവെള്ളം കുറച്ച് ആ
ഉപ്പേരി ആക്കീട്ടല്ലേ
ആ ഉപ്പേരി ആക്കിട്ടല്ല ഒരു ഏഹ് കടായി പോലെ ആ വയറ്റ് അങ്ങനുണ്ടാക്കല് ആഹ് ആഹ് പുളിന്റെ പുളിന്റെ നീര് ഏഹ് ഇടും ആഹ് പുളിന്റെ നീരാക്കുമ്പോ അയ്ന്റെ കയ്പ്പ് കൊറേക്കെ കുറ
അറിയൂലല്ലേ ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെന്ന ഇവടെ വെക്കലില്ലാട്ടോ നമ്മള് ഉപ്പേരിയാക്കി വെക്കും
ആഹ് ആഹ്
ഇങ്ങനെ ഉം ഉം മുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ചിട്ട് അതിലേക്ക് കയ്പം ക ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ വിരിക്കുവല്ലോ വെള്ളം പരാതെ വല്ല്യുള്ളി നല്ലോണം ഇട്ടെണ്ടെങ്കിൽ ടേസ്റ്റ് ഇണ്ടാവും
ആഹ് ആഹ്
പൈപ്പിന് കൊറച്ചൊരു കുറവുണ്ടാവും മുളകും അങ്ങ് വാങ്ങിച്ചതും അങ്ങനെ വെക്കെണ്ട് അല്ലാതെ മറ്റേ പറഞ്ഞ പോലവിടെ വെക്കലില്ല ഇപ്പ തക്കാളി ഇട്ടിട്ട് അതെങ്ങനെയാ എങ്ങനെ വെക്കല്
എങ്ങനെ വെക്കല് ഓയ്ചാല് ഞാൻ ഞാൻ വെക്കാറില്ല പക്ഷേ കാണലൊള്ളു.
ഉം
ആദ്യ ചെറുള്ളി വെല്ലുള്ള്യക്കെ വാട്ട്യേനേഷം. അതിലേക്ക് തക്കാളി ഇടും. സാധാ നമ്മള് ആ കവ്യാെക്കെ ഇണ്ടാക്ക്ണ രൂപത്തില്ലെ ആ ഇന്നിട്ടെ. ആഹ് ആഹ്. ഇന്നട്ട് അതിലേക്ക് നമ്മള് തക്കാളി ഇട്ട് ട്ടേനേഷം പച്ചമുളക് ഇടും. പിന്നെ അതിലേക്ക്. അപ്പൊ ഈ പുളിങ്ങ നീര് അതിലേക്ക് ഒയ്ക്കും പുളിങ്ങ. എന്നിട്ട് അതിലേക്ക് കഴ ഇപ്പന്ന് വെച്ചേന്റേഷം കുക്കറ്ലാണ് ഇണ്ടാക്കല്. ആഹ് ആ കൂക്കിക്കും. ഇന്നട്ട് കയ്പ്പങ്ങ നല്ല നല്ല ഒടിഞ്ഞഞ് വരണം. അപ്പള അതിന്റെ രസം കിട്ട വെള്ള അധികം ഏറരുത്. ആ ആ വെള്ള അധികം ഏറരുത്.
ആഹ് കൈപ്പ ഒടയാനാല്ലെ.
ആഹ് ഒടയണം.
ഉം ഉം ഇത് ഇന്നാ ഞാൻ ആദ്യത്തെ ആദ്യായിട്ട് കേക്ക്ന്ന റെസിപ്യാട്ടൊ. ഞാന് അല്ലാണ്ടെ ഇങ്ങനെ ക ആ അല്ലാണ്ട്ണ്ടാവൊല്ലോ ഇങ്ങനെ കഷ്ണം കഷ്ണായിട്ട് നിക്കുന്നന്യാണ് വിചാരിച്ച്.
ആഹ്. ആഹ്. ആഹ്. അതല്ല ഇതിന്റെ അമ്മായിമ്മന്റെ റെസിപ്യാണ്. ഇവിടുന്ന് ഇന്റെ വീട്ടിന്ന് അങ്ങനെ ഇണ്ടാക്കി നി അവിടത്ത്യേനേഷം ഞാനും അതായിട്ട കഴിക്ക. അതിന് ശേഷാണ് ഇൻക്ക് കയ് ഇപ്പ ങ്ങട്ട് ഇത് ഇഷ്ടവാൻ തൊടങ്യ
ഉ ഉം. അല്ലെങ്കിൽ കഴ്പ്പായിട്ട് മക്കളൊന്നും കഴിക് ക്ക്ലലെ. മണ്ണൊന്നും ഇണ്ടായിട്ട് ഉണ്ടാക്കക്ക പറഞ്ഞാതിരി.
ഇങ്ങനെ ആകുമ്പ അധികം കൈപ്പിടി ചെറിയൊരു കൈപ്പ് രസെ ഇണ്ടാവൊള്ളു അതോ ഒരു രസ ഇള്ള പുളിന്റെ തൂടി ചേരുമ്പ രസള്ള കയപ്പെ ഇണ്ടാവൊള്ളൂ. അങ്ങനെ ഒന്ന് ഇണ്ടാക്കി നോക്ക്വണ്ടിന്ന്.
ഇന്നാ നോക്ക്യാേക്കണം. എന്താണൊ. കയ്പ്പെ ആണെങ്കിൽ മക്കളൊന്നും കൂട്ടൂല. ഓൽകൊന്നും അത് വേണ്ട. ശരിക്കിനും അതൊക്കെ നമ്മുടെ ശരീരത്തിക്ക് എത്തണല്ലോ.
ആ അതെ. കൊറേ നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള സാധനാണ്.
ആ സാധന. പക്ഷെ അത് മക്കളെ മാത്രേ ശരീരത്തിക്കൊന്നും എത്ത എത്തൂല എങ്ങനെയറ ഇതേപോലെക്കെ ആണെങ്കില് എല്ലാം കൂടി ആക്ക്യാല് ല്ലി ഇഷാ അ നോക്കണ നീങ്ങാൻ
ളം പിന്നെ വൈകുന്നേരം എന്താ ചായക്കട്യാെക്കെ എന്തേലൊക്-
വൈകുന്നേരം ഞാൻ പ്രത്യേകിിച്ചൊന്നും ഉണ്ടാക്കലൊന്നുംല്ല പിന്നെ ക്ക് മക്കൾക്ക് ചാട മുട്ട എങ്ങനെ മുട്ടൊക്കെ പുഴ്ങ്ങി കൊടുക്കും. ഞാൻ ചായ പൊതുവെ കടച്ചില്ല ഞാനേ - ചായ വൈകുന്നേരം കുടിക്കല്ല്ല ചായ പൊതുവെ കുടിക്കല്ല പക്ഷ രാവിലെ ഒരു ക്ലാസ്റ്റില കുടപ്പിക്കാ എന്നല്ലാതെ എന്തോ അതിനോട് എനിക്ക് മടി പെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ തിന്നുട്ടോ. മാക്കൾക്കൊക്കെ കൊടുക്കും. മക്കക്ക് ഇങ്ങനെ എന്തെങ്കി ഒക്കെ ഇണ്ടാക്കി ക്ലാടക്കും. പുഴുങ്ങി. വേറെ എന്തെങ്കിലും കോഴ്സോ? അങ്ങനെ ആഹ്. ഇവിടെ ആദ്യ ഹസ്ബെന്റ് നല്ലോ കുടുകുണെന് തീരമാണ്ടീനി. ഇപ്പം മൂപ്പരും ചായ കൊറച്ച് വെള്ളം കുടിക്കും.
ആഹ്
ചായ ആണ്ട് കൊർക്കല പിന്നെ ഉച്ചക്കക്ക് ആയില്ലേ
ഒരു ചായ കുട
ഉം ഉച്ച അതെ ആഹ് ഒരു ച ച്ച് ശീലായോൽക്ക് കിട്ടാഞാ ഭയങ്കര ബുദ്ധിമുട്ടാ ഏഹ് കുടിച്ച് ശീലായവർക്ക് കിട്ടാഞാ ഭയങ്കര ബുദ്ധിമുട്ടാ ചായ കുടിച്ചാണ്ടേ ശീലായവർക്ക് ഉം ഇവിടെ എന്നാലും മുപ്പരെപ്പോഴും കുടിക്ക്ട്ടോ എന്റെ ഹസ്ബൻഡ് എപ്പഴും കുടിക്കും വൈകുന്നേരം നിസ്ക്കാര കഴിഞ്ഞാ പിന്നൊര് ക്ലാസ് ചായ വേണം ഉം ഞാൻ ഞാൻ മക്കളൊന്നും കുടിക്കില്ല വെള്ളം കുടിക്കുംവേറെ എന്തെങ്കിലും ഒക്കെ തിന്നും വേറെ ന്തേലൊക്കെ ണ്ടാക്കും ചേലെപ്പം ട്ടോ
ആഹ് അതെ അതെ
എന്നൊന്നും സ്പെഷ്യൽ ഉണ്ടാക്കല്ല ചിലപ്പോം മക്കള് നിക്കെ സ്കൂളൊക്കെ ഉള്ള സമയത്ത് സ്കൂളട്ട് ന്നാല്
ആഹ് സാരണ
സ്കൂളിട്ട് വന്നാലേ ചോറ തിന്ന ഓല് ഏഹ് അപ്പൊ പിന്നെ പ്രത്യേക കറി ഞാൻ ഞാൻ പിന്നെ വിളിക്കട്ടോ
ഉം ഉം ഓക്കെ ഒക്കെ ആഹ് ആഹ് ആഹ് ഓക്കെ ആഹ് ഓക്കെ ശരി